ആ കേൾക്കണ്ടാ
ആഹ കേക്കണ്ട്
ആ വലയ്ക്കുമുസ്സലാം എന്തൊക്കണ്ട് വിശേഷം ആ ആ പണിയൊക്കെ കഴിഞ്ഞു കുട്ടികളെ സ്കൂൾക്കോണവഴി സ്കൂൾക്ക് പോയ ഇപ്പൊ തന്നെ പണികളൊക്കെ കഴിഞ്ഞു
ആ ആ അന്റെ വീടോടെണ് ഇത് വീടോടെണ്
കണ്ടടുക്കാന്
ആ എല്ലാരവസ്ഥങ്ങൻത്തന്ന പണിന്റെ എടേകൂടെണ് ഇപ്പ ഈ പരിപാടി
സൗണ്ട് ഉണ്ടാക്ക്ണ ഏ ഏ എത്രായി
കുട്ടിക്ക് ഒന്നര വയസ്സ്
യസ്സ് ആ ആ ആ ചെറിയ കുട്ടിയാണ്ല്ലേ അപ്പൊ പിന്നെ എപ്പഴു നോക്കി നടക്കണല്ലേ എ
ആ പ്പൊ ണീച്ചിട്ടുള്ളൂ ആള് ണീച്ചിട്ടള്ളൂ പിന്നെ ഫുഡ് ഒന്നും കൊട്ത്തിട്ടില്ല കൊട് ക്കാൻ പോണം
ഏ എ എ അങ്ങനെ കഴിക്കൂലേ കാരല്ലേ പഴ അങ്ങനെ ഇങ്ങനെ കൈയോണ്ട് ഇങ്ങ ഇങ്ങട്ടന്നെ വരെ ആ പിന്നെ ഇങ്ങട്ടന്നെ തുപ്പുവാ
ഉം അത് അയിനി തിന്നാ കൊട്ക്കാന് വല്യ പ പണി ഇപ്പൊ ജനവാദിൽമ്മെ കേറിക്കാണേ ഓ ന്താണ് എർങ്ങണന്നല്ല അയ്മ്മെ പുട്ച്ച് ചികാണ് ഞാൻ നിക്
ആ ആ അല്ല പിന്നെ ഇതൊന്നും കഴിക്കൂല ചൊളാ
അത് കൊക്കെ കഴിച്ചീര്ന്ന് എന്താ ചോളാമ്പിയോ ആ രാഗി കഴിക്കും രാഗി വൈകുന്നേരം കൊടുക്കും പിന്നെ ഫുഡൊടുക്കും സാധാ ചോറ്ടുക്കും അതും കഞ്ഞി പൊടിയേരിക്കഞ്ഞി ജ്യൂസട്ച്ച്ട്ടൊക്കെ ക്കെ ഉം ഉം ഉം ഉം പിന്നെന്തൊക്കെ പണി കഴിഞ്ഞോ എന്താ മീൻ എന്താ
മീനല്ല ഇന്ന് ബീഫാണ് ആഹ് വീട് പിന്നെ മഞ്ചേരി ഭാഗത്താണ്.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അത് ശരി
പിന്നെ എന്താന്ന്ട്ട് എന്താ ഉണ്ടാക്കിയെന്ന് സ്പെഷ്യൽ ആയി
സ്പെഷ്യൽ ചിക്കൻ ആണ് ഇന്ന് ഞങ്ങൾക്ക്. ആഹ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ആണ് വാ ആ ഉണ്ടാക്കിയിട്ടില്ല അതിനു മന്തയൊക്കെ മസാലക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട് ചിക്കൻ
ആഹ് ആഹ്
ഉമ്മാനെനി കുട്ടിക്ക് ഫുഡ് കൊടുത്തേനു ശേഷം ട്ട് ആട്ക്കാ പിള്ളേരൊക്കെ ഇപ്പൊ സ്കൂൾക്ക് പോയപ്പ ഞാൻ കുട്ടിയെ ഒൺന്നപ്പോ പാലൊടുക്കാൻ മാണ്ടിട്ട് വന്ന്ങ്ങാണ്ട് നിക്കടാ അപ്പ പിന്നെ ഓനൊൺ. ഓൻ ജന വാതിലൊ മഴെ അല്ല മഴയാണ് വടെ. മഴയ്തപ്പൊങ്ങനെ നോക്കുമ്പള് ഓൻക്ക് മഴ കണ്ട് കണ്ട് ക്കാനെ ഇല്ലലെ അന്നെ ബടെ നല്ല മഴ ട്ടോ. മ്മ് സ്കൂളീക്ക് ഞാൻ വണ്ടിലാണ് പോയ് വ. വീട്ട്നു മുറ്റത്ത്ന്ന് വണ്ടിരോ ഇപ്പോ വണ്ടീ കേറും പിന്നെ ചോറിന്ന് അവര് കൊണ്ടുപോയി കുറച്ചു നെയ്ച്ചോർ പോലെ ഉണ്ടാക്കിക്കൊടുത്ത്, ചിക്കനിൽ രണ്ടു പീസ് എടുത്ത് പൊരിച്ച് സലാഡും അച്ചാർ ഒക്കെ കൊണ്ടുപോയി ഉം ആഹ് സ്‌നേക്ക് കൊണ്ടുപോകും ഒന്നെക്കെന്ന് അടി ഇച്ച് ഫ്രൂട്ട്സോ അപ്പൊ മഴ ക്കാലായാക്കങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും കൊടുക്ക ഇല്ല പിന്നെ എന്താ നമ്മള് എന്തേലും വീട്ടിൽ ഉണ്ടാക്കുന്ന ബ്ര ഇച്ച് പൊരിച്ചിങ്ങാണ്ട് കോഴിമുട്ടയ് മുക്കിട്ട് ബ്രെഡ് പൊരിച്ചങ്ങാണ്ട് അങ്ങനെ കൊണ്ടുപോകും.
ആഹ് ആഹ് ആഹ് ഉം കഴിക്കുവായിരിക്കൂല്ലേ കൊണ്ടായാലും.
ടെഒരാളുള്ളത് ബിസ്ക്കറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് മാത്രം കഴിക്കുള്ളൂ വേറെയൊന്ന് കഴിക്കൂല്ല.
ആഹ് ആഹ് ആഹ് ഉം ഞാന് ഈ പഴം വാട്ടിയതൊക്കെ കൊടുക്കും പഴം ഇങ്ങനെ വാട്ടിക്കാണ്ട്.
ആഹ് ആഹ് നെയ്യില് വാട്ടിട്ടൊക്കെ ല്ലേ ഉം
മ്പോ ഏഹ് എന്താ കഴിക്കൂം ചെയ്യുവല്ലോ ഉം ഉം വയറു നിറയും ചെയ്യുവല്ലോ വിചാരിച്ചു കൊണ്ട്.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പിന്നെ എന്തൊക്കെ വിവരങ്ങള് രാത്രി ഉറക്കേ വന്ന് നിക്കാണ്ട് കരഞ്ഞ്ക്കാ എടക്ക് എടയ്ക്ക് കരഞ്ഞിക്കാണ്ടാണ്.
ഏഹ് ഏഹ് ഏഹ് അവർക്ക് ആഹ് ആഹ് ഇഞ് ഏഹ് മഴക്കാലായ അസുഖൊക്കേക്കാരം കുട്ട്യേൾക്കൊക്കെ
ആഹ് അതന്നെ പറണ്ട
ഉം കപ്പക്കെട്ടൊക്കെ വന്ന് കിട്ടിയാല് മാറി കിട്ടിയാന് ബുദ്ധിമുട്ടാണ് ഇൻക്ക് രണ്ടാള് ആഹ് ഒരാൺകുട്ടി ഒരു പെൺകുട്ടി
ആഹ് എത്രാം ക്ലാസ്സിലൊക്കെ പഠിക്ക്ണ്
ഒരാള്പ്പെ എൽ കെ ജില്
ആഹ് ആഹ് ആഹ് ഉം ശക്ഷേ
അങ്ങനെ പോയിക്കണ പോലേ രാവിലെ പോകുമ്പോ പുറത്താണ് ഇവിടെല്ല ആ അപ്പോ എന്താണ് പോയോ പോളും ഭയങ്കര തിരക്കാണ് നമ്മുക്ക് ഇങ്ങനെ വീട്ടില ഓരോന്ന ഉണ്ടാക്കലും അവിടെങ്ങനെ പറയണതും ചിലപ്പോ ചില ദിവസം ഒരാൾക്ക്ഘോഷ അത്ത്പ പുട്ടാണ് അത് അങ്ങനെയൊക്കെ ഒരു ശീലാണ്
ഉം ഉ ഉ വീട്ടില എല്ലരുണ്ട് അത്ര ആരൊക്കെുണ്ട്
അങ്ങന്നെ ഉള്ളൂ
ഏ
ഞങ്ങള് മാത്രേ ആഹ ആഹ മാറി താമസിച്ച ആരു ഇല്ല തറവാട്ടില് ഉമ്മ, ഉ പ്പിയൊന്നും ഇല്ല ഉമ്മ, ഉപ്പിക്കെ മരിച്ചിരിക്കന്ന് പിന്നെ തറവാട അങ്ങനെ കിട ഉണ്ട് പിന്നെ വാടയൊക്കെ കൊടുത്തനു കൊറെ ഉ ഇപ്പൊ വാടകക്കാരൊന്നുംല്ല വാടാക്കാര് ഇങ്ങനെ വീടൊക്കെ പൊളിച്ച ആൾക്ക രൊെ ഉണ്ട മാറി കുറ സീസൻ താമസിക്കാനാണ് അന്ലല് വീടെടുത്തപ്പ പിന്നെ പോലെ അങ്ങനെ പോയി പിന്നെ വേറെ ആാരും കിട്ടീട്ടൊന്നുംില്ല പിന്നെ നല്ല ആൾക്കാരല്ലാണ്ട് കൊടുക്ക കൊടുക്കാനും പറ്റണില്ല അടുത്തുന്നെ ആയതു കൊണ്ടേ ബംഗാളിസ്ക്കെവന്ന് ചോദിച്ചിനു അപ്പോ പിന്നെകാക്കു നൊക്കെയൊരു പേടി. ആ ആ പേടിയാണ് കൊടുക്കാന്. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ്.
ആ ആ ഉം. അല്ലേ ഹസ്ബൻറിന് അനിമാരും ഏട്ടമാരൊന്നു ഇല്ലിയേ?
ഇല്ല ഇതാണ് ചെറുത് ഉം. ആ ഒരൊക്കെ ഉണ്ട്. അവരൊക്കെയുണ്ട്. അവരൊക്കെ പിന്നെ കല്യാണം കഴിച്ചു പോയി. ഓലത് പിന്നെ അങ്ങനെ എപ്പഴും ഒന്നും വരൂല്ലല്ലോ. പിന്നെ ചെറിയ നാത്തൂന് ഓൾ വരും. ഓളിങ്ങനെ സ്കുൾ പോയി. പിന്നെ പെരുന്നാൾ ലിവിനൊക്കെ ഇപ്പം നാല ഒരു ദിവസ ഒക്കെ വന്ന് നിന്ന് പോയി. അങ്ങനെ ഓള് വരും മറ്റോലൊന്നുവരലില്ല മറ്റേല്ക്ക് പിന്നെ ഓൾക്ക് തന്നെ വീട്ടില് കുറെ മരുക്കളൊക്കെ വരാഉള്ളതുണ്ടേ അങ്ങനെ ഓല് ഒന്നും വരൂല്ല. ഇവര് മാത്ര വേരുള്ളു. ആ ആ വൈകുന്നേരം എന്തേ ഉണ്ടാക്കുവാ ചായ കടി
വൈകുന്നേരം എന്തേലും ഒക്കെ ഉണ്ടാക്കും എന്റെ മോന്ക്ക് മൂത്താൾക്ക് എന്താണിത് എ ക്ക് വാണം
ഏ
എന്തേലും സ്റ്റാക്സ് സ്കൂൾ വിട്ട് വരുമ്പളേ വേണം ക്കാണ്ട് നമ്മുക്ക് ഈ കുട്ടിനെ ഇട്ട് പറ്റാണ്ട് ചില ദിവസം വല്ലോം ഉണ്ടാക്കു. ചില ദിവസങ്ങളില് കൊണ്ടുവരും പുറത്തൂന്ന് വാ അങ്ങോ അല്ലങ്കില് നോമ്പ് കിട്ടുന്ന ബേക്കറി ഐറ്റംസ് അങ്ങനെ കൂട്ടി ചാടി പോകും.
ഞാൻ പിന്നെ രാവിലെ കുറച്ച് മാവ് മാവ് ആക്കി നനായിക്ക് കുറച്ച് ശർക്കരയൊക്കെ ഉരുക്കി പകർന്ന് മൂ പിന്നെ ഇത്ക്കെ ആക്കിഓണ്ട്ക്ക് വെച്ച്കേന് കുക്കാറിലൊക്കെ പകർന്ന് ക്ക്ണ് കൽത്തപ്പം ആക്കിയോണ്ട് കുറച് മാവ് രാവിലത്തെ ബാക്കിലേ പിന്നെ ഇന്നലത്തെ പുട്ടുപൊടി ബാക്കിയുണ്ടായിനു. എയ് അതൊക്കെ പാട് എടുക്കാണ്ട് കുറച്ച് ഗോതമ്പുപൊടിയിട്ടു
ആ ആ ആ നന്നാവലുണ്ടുവും കലത്തപ്പം ഉണ്ടാക്കിയ നന്നാ നന്നാ യിണ്ടാ
ആം അങ്ങാന്ണ്ട് അങ്ങനെ ന്നാലൊണ്ട് ഷെരിക്കൊണ്ടാക്കിയാതാണേൽ നന്നാവൂലാ. അങ്ങെനെയെക്കെരുയിതാണ്. ചെലപ്പോ ചെലപ്പം ഇവിടെ നന്നാവൊ ചെലപ്പയിത് നന്നാവൂലാ. എന്നാലും മധുരൊക്കൊണ്ടായതോണ്ടേ കുട്ടികളങ്ങനെ കഴി മൈക്കെന്തേങ്കിലുക്കെ ഇട്ടുട്ത്താല് മ് ഉം അങ്ങനെ കഴിച്ചോളും വെകുന്നേരൊക്കെ വരുമ്പം എന്തേലൊക്കെ വാണ്ടേ ആ ആ ഈ ചോറ് കഴിച്ച്ങ്കാണ്ട്ണ്ടല്ലൊ നമ്മള് ഇപ്പ ചോറെക്കെ തിന്ന് കഴിഞ്ഞ്ക്കാണ്ട് എന്തെങ്കിലൊരു മധുരം കഴിക്കാ പൂതിയാണ്. ട്ട് ചോറെക്കെ തിന്നാണ്ട് എണി എണീറ്റാല് എന്തെങ്കിലു ബേക്കറിയോ ഇന്റെമ്മർയും അനക്ക് അന്റ ചുണ്ടിന് കി ട്ടണം പറയിങ്ങനെ അന്ക്കൊരു നൊണ്ഞ്ഞ് തിന്നലാണ് അറിം. വെറുതെയിങ്ങനെ അങ്ങത്തെയെന്തേലും കഴിക്കാനും അങ്ങത്തൊക്കെ ഏ ഒര് ഒരു പൂതിയാണല്ലോ. എന്തേലു അപ്പങ്ങനെ കിട്ടിയാല് അല്ലങ്കില് ഉപ്പില് ട്ടതൊക്കെ എന്തേലും കി ട്ടിയാ അത് ഭഹെ അപ്പൊരിഷ്ട്യാണ്. കഴിക്കാങ്ങത്തോന്നും ഉം കടലമുട്ടായൊക്കെ കിട്ടിയാ ഭയങ്കര ഇഷ്ടാ ആ സമയത്തൊക്ക്
അതെ ആഹ്
അതുണ്ടാവുല്ലാന്ന് ആ എന്തേലുങ്ങനെ വെറുതിരിക്കാണേങ്കി എന്തെലുങ്ങനെ കടലക്കെക്കിട്ടണം. കടലക്കെങ്ങനെ വെറ്തെക്കൊറ്ച്ചിടാനേ. അതേപ്പോലെന്തെ അങ്ങത്തൊക്കെ എന്തേങ്കിലെ വെറുതെങ്ങനെ കൊറിക്കാൻ കിട്ടണം ഞാനെപ്പഴും പറയും. - വിനു കുട്ടിയാൾക്ക്തന്നെവേണമപ്പപ്പിന്നെ. - എന്നാലും വാങ്ങുമ്പളക്കെ ഞാനരിവാങ്ങു നമ്മെളിപ്പൊഒന്നായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാപോകുമ്പോഅങ്ങനെത്തെക്കെ കണ്ടാല് ഞാനെടുക്കും വേഗം-
മ് മ് മ് മ് മ്. അക്കയൊക്കെപ്പൊക്കുണ്ടോ എന്റെർറ്റെമെന്റിന്?
പോവയില്ലൊന്നാമത് ഒറ്റക്കായത്ക്കൊണ്ട്. അങ്ങെനെപ്പോവാനാളില്ലല്ലോ.? കൊണ്ടുപോവാനൊന്നും ആളില്ലാത്തൊണ്ടേ. അങ്ങെനെ പോവൂല്ല. ആഹ് പിന്നെ വിട് ആ ആ അങ്ങെനെയെക്കെ പോവാം പക്ഷെ- ക്ഷേ ആവരുമില്ല ഇപ്പോ ഇവിടെ നാട്ടില് പിന്നെ ഇങ്ങനെ ഷേ ആയിട്ടിങ്ങനെ ഉം അങ്ങനെയൊക്കെ പോവാറണ്ട് അല്ല അങ്ങനെയൊക്കെ പോകും അല്ലാണ്ട് എവിട്ക്കും അങ്ങനെ പോവാറില്ല- ഉം കൊറേ ആയിക്കണ് പോയിട്ട്- കൊണ്ടോവാനും- പിന്നെ സ്കൂള് തൊറന്നേ പിന്നെ ഏഹ് വെക്കേഷനില് ചൂട് കാരണണ്ട് അങ്ങനെ പോയി പിന്നെ സ്കൂള് തുറന്നിട്ടിപ്പം മഴ മഴയും ഒക്കെയായി എല്ലും അങ്ങനെയായിട്ട് അങ്ങനെ പോയില്ലേ ആഹ് അങ്ങനൊന്നും പോകാൻ പറ്റിയില്ല വെക്കേഷനില് പോയില്ലിയോ പുറത്തു പോയില്ലിയോ
ഇപ്പം അടുത്ത് നാട്ടില് വന്നിരുന്നോ
ല്ല വന്നിട്ടിപ്പം ഞങ്ങള് ഇതിന്റെ ഇടയ്ക്ക് അങ്ങട്ട് പോയ്‌ അങ്ങട്ട് സ അങ്ങട്ട് പോയ്‌ ഗൾഫ്ഒക്കെ പോയ്‌ അങ്ങനെ ഇപ്പം ഇത്ങ്ങള് വന്നിട്ട് ഇപ്പൊ ആറേഴു മാസായ് പ്പൊ ശെരിക്ക് ഹസ്ബൻഡ് പോയിട്ട് രണ്ട് വർഷായി രണ്ട് വർഷായി അതിന്റെ ഇടയില് ഞങ്ങളൊന്ന് പോയ്‌ കണ്ട് അവിടെ ഒരു ആറ് മാസം നിന്നിട്ട് ഞങ്ങള് ഇങ്ങട് പോ തിരിച്ചു പോന്നു
ആഹ് അപ്പം പിന്നെ വരണ്ട ആവശ്യം ഇല്ലാല്ലോ ഉം
ക്കാവുമ്പം വരാം ക്കാണ്ട് അങ്ങനെ നിക്കാണ് ഇപ്പം ഡിസംബറിൽ ഒക്കെ വരാ
ഉം ഉം
അവിടൊന്നു പോയാ ല്ലേ ഞാൻ നിക്കാൻ കഴിയില്ല ഫയങ്കര തണുപ്പേനി ഫയങ്കര തണുപ്പേ ഞങ്ങള് പോയ സമയത്ത് നല്ല തണുപ്പേനു ഉം നിക്കാൻ പറ്റണ്ടേ ഉം ചൂടാണെങ്കി ഫയങ്കര ചൂട് ക്കാരല്ലോ
കുട്ടികക്ക് അസുഖം ഒക്കെ വേഗം വരുവല്ലേ
ആഹ് അസുഖം ഒന്നും വന്നി ട്ടില്ലേനു പക്ഷെ തണു പ്പ് കൊണ്ട് നമ്മക്ക് നിക്കാൻ കഴിയില്ല തണു തണുപ്പ് ന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ് നിൽക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു തണുപ്പ് നല്ലൊരു കാലാവസ്ഥ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പോവാല്ലോ ആഹ് ന്നാ ആയിക്കോട്ടെ ന്നാ ശ
ആഹ് ഒക്കെടാ വെക്ക് വെക്ക്